കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ എന്നിട്ട് വിശേഷം
വിശേഷം പിന്ന മോ ഇന്ന്. അംഗനവാടിൽ പ്രവേശനോത്സവമായിരുന്നു
എന്തോ ഒണ്ടു വിശേഷം
ഇന്ന് മോന്റെ അങ്ങനവാടി പ്രവേശനോത്സവമായിരുന്നു പ്രവേശനോത്സവേ
ആ
ആ എന്ത്‌ പറ്റി ആ പ്രവേശനോത്സവമായിരുന്നു അപ്പൊ അവിടെ പിള്ളേരുവായിട്ട് എ വേ ആ പിള്ളേരുമായിട്ട് പ്രവേശനോത്സവമായിരുന്നു അവിടെ പോയി കുഞ്ഞുമായിട്ട് അവിടെ പോയി പോയി അവിടുന്ന് ബു കും പിന്നെ കളർ പെൻസിലും ക്രയോണും പെൻസിൽ ബോക്സ് ഒക്കെയോ ഉണ്ടായിരുന്നു വെല്യ സന്തോഷ്‌ അകത്തിരുന്നു കളിക്കുന്നു ഉ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമാധാനമു ണ്ട് അവിടെ എന്തോണ്ട് വിശേഷം
വിശേഷം മഴയാണ് ആ ആ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇല്ല ഇപ്പൊ വെയിൽ ഉറച്ചിട്ടുണ്ട് രാവിലെ എല്ലാം മഴയായിരുന്നു ഇപ്പം വെയിലൽുറച്ചു ഫുഡ് കഴിഞ്ഞു കുളിക്കാനായിട്ട് ഞൻ കുറച്ച് തുണിുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിടു തുനി അട് റ്റത് നനച്ചിടാനായിട്ട് പോവമായിരുന്നു കുളിക്യേം നനക്യേം കൂടെ ചെയ്യണം ഇനി ന്നനാ ആണെങ്കില് കൂട്ടുകാർക്ക് ചക്ക ഞങ്ങളുടെ ഇവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ടാരുന്നു അത് ഫുള്ള് ഇന്നലെ വയി ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേന് അത് മറിഞ് വീണ് ഒരു ഒരു പത്ത് മുപ്പത് ച ഒക്കെയുണ്ട് ഒരു കമ്പ് ഒടിഞ്ഞ് താഴെ വീണു അതാണെങ്കിൽ വേവിക്ക വേവിക്കാൻ കൊള്ളൂല്ല ആപാത്തൊന്നുമില്ല വേവിക്കാൻ കൊള്ള്നാ നാതല്ല ഒന്നും ഒരെണ്ണം പോലും കൊള്ളത്തില്ല ചക്കയൊന്നും അല്ല ആ ചക്ക അല്ലേലും കൊള്ളുന്ന അല്ല വേവിക്കാൻ കൊള്ള ല്ല വേവിച്ചാലും ആ ഇങ്ങനെ കട്ടിക്ക് ആ ചില കപ്പയ ഉണ്ടല്ലോ നമ്മള് വേവിക്കുമ്പം പുഴയാതെ ആ കപ്പ പോലെ തന്നെ എത്ര വെള്ളം ഒഴിച്ചു ചലമേവുക
അത് കൊള്ളില്ല അത് കൊള്ളില്ല ട്ടോ അത് ഒരു നമുക്ക് വേവ കൊള്ളേ
വേ ഒല്ലല്ല കൊള്ളത്തില്ല കൊള്ള രുചിയില്ല ആഹ അതാ ഇവിടെ കേൾക്കുന്ന കുറേയുണ്ട് ഞാൻ ആ അടുത്ത വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു പശു ഉണ്ടെങ്കിലേ അത് കൊണ്ട്യ്കോ ളാൻ പറഞ്ഞഞ് എല്ലാം എടുത്തണ്ട് പോയി അതാ ഇത്രയും സമയം പോയത് കുളിക്കാനും എടുക്കാനും എന്തോ പറക്കാനും കൊള്ളൂല അത് പോയില്ല ഉം
അല്ലേല് ഇപ്പ മഴയായി കഴി ചക്കയെ ല് വെള്ളം ആയി കഴിഞ്ഞാ പിന്നെ വർക്കാൻ കൊള്ളില്ല അ പനി ഒരുമാതിരി ഇരിക്കും
പിന്നെ വേവിക്കാനാണെങ്കിൽ നമ്മള് വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല
ആണോ പിള്ളാരൊക്കെ എന്തോ ചെയ്യുന്നു
ഇല്ല മോൾ ഇവിടെയല്ല എന്റെ വീട്ടിലാ അവള് ക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഇപ്പങ്ങോട്ട് പോണോന്ന് പറഞ്ഞിരുന്നതായിരുന്നു മോളിലെ താമസം ഇല്ലാതെ ഒരു സ്ഥലവാ അപ്പർത്തെ കടമോളിലുണ്ട് അപ്പോ ഞാനവിട് രണ്ട് മൂന്ന് ചക്കയീട്ടു അത് വീട്ടികൊൺ കൊണ്ട് കൊടുക്കാൻ അമ്മയ്ക്ക് വീട്ടില് ചക്കയൊന്നും ഇല്ലാത്തവരാ അപ്പൊ ഞാനാണ് എനിക്ക് ചക്കയൊന്നും വേവിക്കുന്ന ഇഷ്ടയില്ല അപ്പൊ ഞാനത്ത് പറിച്ചിട്ട് കൊണ്ട് കൊടുക്കാന്നുള്ള ഇതിലായിരുന്നു പക്ഷെ അത് തുനിച്ച് നോക്കിയപ്പോ അത് വെളഞ്ഞതുഅല്ല അത് പൊട്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നൊന്നുഐന് പോകണ്ടാന്ന് വിചാരിച്ചു അവർക്കൊന്നും ചക്ക കിട്ടാത്ത ആൾക്കാരാ
ഊം ഇവടേം കിട്ടാൻ ബുദ്ധിമു
എന്നാ സ്കൂള് തോറക്കാ
ജൂൺ ഒന്നാന്തി ഒന്നാന്തിതുവരെ അറീപ്പൊന്നും സ്കൂൾ പ്പൊന്നും വന്നില്ല ഒന്നാന്തി ആണെന്ന്തോന്നുന്നു
ഒന്നാന്തിയാന്ന് പറയ്ന്ന് ചിലര് പതിനേഴാം തീതിയാന്ന് പറുയ്ന്ന് യു ഡി എഫുകാര് പതിനേഴാം തീയതിത്തേക്ക്‌ എന്നൊക്കെ പറയുന്നു ആർക്കറിയാം എന്തുവാന്നറിയില്ല
അല്ല സ്കൂളീന്നിതുവരെ ഒരു അറീപ്പും വന്നില്ല മറ്റേത്ങ്ങനെ നമക്ക്‌ മെസജ് വരും തുറക്കുന്ന് പറഞ് നോട്സ് ആണ് പഷേ അംഗനവാടികളിൽ പ്രവേശനോത്സവം കഴിഞ്ഞു ഇന്നായിരുന്നു
ആഹ് ആഹ് ആഹ് ഈ പ്രവേശനോത്സവോന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികൾടെ അവിടെ അഡ്മിഷൻ കൊടുക്കുക. സാധനങ്ങൾ കൊടുക്കുക..
അതെ അതെ അതെ ഉള്ളു അല്ലാതെ പഠ ഇവർക്ക്‌ അവധിയില്ലല്ലോ പൊതുവെ അങ്ങനവാടി പിള്ളേർക്ക് അവധിയെ ഇല്ല അവരിങ്ങനെ തൊടർന്ന് പഠിച്ചുകൊണ്ടരിക്കും കലണ്ടർ അവധിയുള്ള ങ്ങളിൽ മാത്രേ അവധി ഉള്ളൂ
ആഹ് ഞായറാഴ്ച ദിവസം അ വധിയല്ലേ
അത് ആന്ന് ഇവനേത വയ്യായിരുന്നു തലേയൊന്നു പൊട്ടി ട്ടായാരുന്നു അപ്പൊ തല മുറിഞ്ഞു
ആഹ് അന്ന് എന്നോട് പറഞ്ഞായിരുന്ന തല പൊട്ടിയതാ കുഞ്ഞിന്റെ അതിന് കൊറവു ണ്ടോ
അതോ
കൊറവുണ്ടോ
കൊറവുണ്ട് ഇന്ന് ര ഇവന അടങ്ങിയിരിക്ക തില്ല ഇവനിങ്ങനെ മുറിക്കകത്ത് കടന്ന് അങ്ങോട്ട് ട്ട ഇങ്ങട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടവാ അപ്പ ഈ മുറി വന്ന് അനങ്ങി അനങ്ങി എവിടെയോ താങ്ങി മുറിവ് അപ്പം മുറിവിനകത്തു നിന്ന് ചോര വന്നു അപ്പൊ പിന്നെ രാവിലെ ഉടനെ ആശ ആശുപത്രി കൊണ്ടുപോയി അപ്പൊ അവര് കെട്ടി വച്ചിരുന്നെല്ലാം അയ്ച്ചിട്ട് വേറെ മരുന്ന് വെച്ച് തന്നിട്ട് പറഞ്ഞഞ് ഇനി അനക്കരുതെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ർ മുറിവ് ഡ്രസ്സ് ചെയ്യുമ്പോ മാറ്റിയിട്ട് മരുന്ന് വെച്ചിട്ട് പിന്നെ കെട്ടണ്ടാന്ന് പറ
ആഹ ആ ആ തുറന്ന് വെ ച്ചചാ മതി കാറ്റുകേറി ഒണങ്ങട്ടെ
ഓണങ്ങ അങ്ങനെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തുറന്നു വെച്ചാ മതിന്ന് പറഞ്ഞു ഇത് അടങ്ങിയിരിക്ക ത്തില്ല ഇങ്ങനെ അങ്ങുവ കട്ടിലേന്ന് ഇറങ്ങാ കേറുക ചേട്ടനുമായിട്ട് കളിക്ക ചിലപ്പോ രണ്ടേരുംകൂടെ അടിയിടും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലേ ഈ ഇളയാള് കൊറച്ച് വില്ലന അപ്പൊ അവ മൂത്ത് ത്തവനെ എടുത്തിട്ട് ഇടിക്കും മൂ ഉം മൂത്ത ആക്ക അറിയാം അവന് വയ്യാത്തയാ എന്നൊ അറിയാം പക്ഷ പക്ഷെ ഇളയാള് ക്ഷമിക്കത്തില്ല ഇളയാള് മൂത്താളുടെ പുറത്ത് കറിരുന്ന് ഇടി ക്യ അങ്ങനെ കൈ കട്ടുകയോ അ എന്തോ റ്റിയത
ആഹ ആ ആഹ് വേദനക്കൊന്നും ഇല്ലയോ മുറഞ്ഞഞ് കഴിയുമ്പോ ഇതിന്
നമ്മള് ഞാൻ ചോദിക്കുന്ന മോനെ നിനക്ക് വേദനക്കുന്ന ഇല്ല ഒരു കുഴപ്പവുംമില്ല അവൻ പറയുന്നെ അവന് വേദനയില്ല അവനറ്റിന്ന് കളിക്കും ഇപ്പൊ പിന്നെ ഒത്തിരി കൂടെ സന്തോഷം
അടി കിട്ടാതിരിക്കാനായിരിക്കും അന്നാ ചിലപ്പം
അല്ല അവൻ പൊതുവേ അങ്ങനെ ആവല്ല്യ ചെറിയ വേദനയൊക്കെ ഒരു പ്രപ്പെട്ട വേനൊക്ക ൾ സഹിക്കും പഴയ കുഞ്ഞിലെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ് അപ്പൊ അങ്ങനെയക്കെ കിടന്ന് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ അവന് ഈ വേദന നിസ്സാരം അതുകൊണ്ടായിരിക്കും അവൻത്ങ്ങനങ്ങ് ഒരുപാട് അശുവദ് ത്രീ കടന്നിട്ടുണ്ട് വെയ്യാതൊക്കെ ആയി ഒത്തിരി ഉ ഇപ്പം രണ്ട വയസ്സ വരെ ആതെ ര ഒന്നര വയസ്സിലാ ഓപ്പറേഷൻ കഴിഞ്ഞത് ഇപ്പൊ നാല് വയസ്സാവുന്നു ഈ രണ്ട വർഷം ഷം കൊണ്ടേ ഉള്ളൂ ഞങ്ങള് ആശുപത്രിയിലും എനിക്ക ഇുന്നതിന് മുമ്പ് അവന് ഹാട്ടിനിങ്ങനെ പ്രശ്നമുണ്ട തിരിഞ്ഞു പോയരുന്നു നമ്മുടെ കൂട്ട ഇക്കാര്യത്തില് ശുദ്ധ രക്ത
ആഹ് ഹാ ഹാ അശുദ്ധരക്തമായിരുന്നു ഉം
ആ ശരീരത്തിലോട്ട് ശുദ്ധരക്തം നേരെ തിരിച്ചാ പ രണ്ട് ദിവസം പകരം തിരിഞ്ഞാ നമ്മുടെ കൂട്ടല്ല ശ്വാസകോശ പ് ലിട്ടാവനു ശുദ്ധരക്തം വും ശരീരത്തിൽ അശുദ്ധരക്തവാ വന്നുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനത്തെ പ്രശ്ന നമ്മള് പണ്ട് ഞങ്ങള് സമൃതെല ന്ന് കാണിച്ചോണ്ട്ര്ന്നെ അങ്ങനെ അവിടെ തന്നാര്ന്നു പ്പറേഷനൊക്കെ കുഞ്ഞില് തൊട്ട് അപ്പൊ മൂക്ക് വഴി ട്യൂബ്ട്ടൊക്കെ നന്നൊക്കെ ആഹാരം കൊടുത്തോണ്ടിര്ന്നെ ഉം അല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല തക്ക്യോ മലേഷ്യൻ ന്ന് പറയുന്നതാ ഒന്നുങ്ങുണണ്ടായ പിന്നെ ഒന്നര വയസ്സിലത് രണ്ടിന്നും കൂടെ ഒ പെഷൻ നളത്തി അത് അതുവരെ ആശുപത്രി ആയിരുന്നു ത് കഴിഞ്ട്ട് പ്പം കൊഴപ്പുല്ലാതിങ്ങനെ പോയ്‌ കൊണ്ടിരിക്യായിരുന്നു ചെലക്ക് പനി വരും അന്നേരം ഒന്നെങ്കി ഞാൻ മര്ന്ന് എട്ത്തോണ്ട് വരും അല്ലെങ്കി ആശ ഹോസ്പിറ്റലിൽ കാണിക്ക അങ്ങനുള്ള വൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരികായിരുന്നു ഇപ്പൊ തലയ് പൊട്ട
ഇമ് ഇപ്പൊ കൊഴപ്പൊന്നുല്ലല്ലോ കുഞ്ഞിന്
കൊഴപ്പൊന്നുല്ല അവൻ കളിക്കേം എടുക്കേം എല്ലാം ചെയ്യുന്നുണ്ട് ഇന്നലെ കൊണ്ട് കാണി ഇന്ന് കൊണ്ട് കാണിച്ച് ചെന്നപ്പോഴ അവൻ വന്ന ഉടനെ കളിക്കാനാങ്ങ്പോയി
ആ ആ അത് മാറിയില്ലേ ഹാർട്ടിന്റെ പ്രശ്നം മാറിയില്ലേ ഇപ്പം ഇല്ലല്ലോ കൊഴപ്പൊന്നുല്ലല്ലോ
ർനായിട്ട് മാറി ആഹ് ഒരു കാ മൂന്നാല് മാസം മുമ്പ്- വരെ മരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മരുന്നെല്ലാം നിർത്തി അത്വരെ മരുന്ന് കൊടുക്കണവായിരുന്നു മൂന്നാല് മാസം വരെ നമ്മള് മരുന്ന് കണ്ടിന്യൂ ചെയാം പറഞ്ഞാര്ന്ന് അത് കഴിഞ്ഞിട്ട് പറഞ് ഉ മരുന്ന് നിർ ത്തി കോളാൻ പറഞ് ഇനി ഇനിയിപ്പം ആറു മാസം കഴിഞ്ഞ് ഇനി ഒരു ചെക്കപ്പും കൂടെ ഒണ്ട് മരുന്നെല്ലാം നിർത്തി കഴിഞ്ഞിട്ട് അവര് പെട്ടെന്ന് നമ്മള വിടത്തില്ലല്ലോ
ആഹ് ആഹ ഇല്ലില്ല ഇല്ല
ന്നും കൂടെ ചെന്നിട്ടൊന്ന് പരിശോധിച്ച
ഇക്കോയൊക്കെ ആ ഇക്കൊ ചെയ്ത് നോക്കുവായിരിക്കും ഹും
ങാ ആറ് മാസം കഴിഞ്ഞു ഒന്നുംകൂടെ എക്കോഎടുത്ത് നോക്കീട്ട് പിന്നെ പിന്നെ വരണ്ടാന്ന് പറയും കൊഴപ്പ ഇത് വരേ കൊഴപ്പോന്നൂല്ല
ങാ ങാ ങാ എന്ത് ഫുഡ് വെച്ചേന്ന്
ഇന്ന് ഞാൻ രാവിലെ ണം ആശുത്രീ പോയേക്കുവാരുന്നു ചേട്ടന് ചോറുകൊണ്ട് പോണം. അതുകൊണ്ട്‌ രാവിലെല്ലാം ആവും
ങാ ങാ ങാ
മീൻ വാങ്ങിച്ചോണ്ട് വന്ന് വറുത്ത് ഞാനും അമ്മയുംപിള്ളേരെല്ലാരും കൂടെ ചോറ് കഴിച്ചു. ഉം
വെട്ടിക്കൊണ്ട് വന്നോ? അതോ വീട്ടിൽ വന്നിട്ട് വെട്ടിയേതോ?
എന്തുവാ?
വീ വീട്ടീന്നേ മീന് മീൻ വീട്ടി വന്ന് വെട്ടിയോ അ അതോ അവിടുന്ന് തന്നെ വെട്ടിക്കൊണ്ടുവന്നോ?
ഇല്ല ചെറിയ മീനായിരുന്നു. അത് മേടിച്ചൊണ്ട് വന്നടാ. ഇല്ല ഇല്ല ഇത് വെട്ടി ഒന്നും തര ത്തില്ല നമ്മള് റോഡ് സൈഡിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് അമ്മ വെട്ടി വറ് അടുത്തതങ്ങനെയാ ഞങ്ങളും പിള്ളാരും എല്ലാരും ചോറ് കഴിച്ചു. അതിനിടക്ക് അഗനവാടിയിലോട്ട് ഒന്ന് ഓടിപ്പോയി ആണ്. നമ്മളേ പിള്ളാരുണ്ടെങ്കിൽ പിന്നെ ഒരു സമയം നീ ആഹ് ജോലി നീങ്ങത്തില്ല അതിനിടക്ക് അങ്ങോ വാടിയിലോട്ട്ഓടി അമ്മ മീൻ വെട്ട് പ്പോഴത്തേക്ക് ഞാൻ അംഗനവാടിയിലോട്ട് ഓടി. ഇവന്റെ ബുക്കും ഒക്കെ മേടിച്ചോണ്ടു വന്ന് പിന്നെ ടീ ടീച്ചർ പറഞ്ഞു ഞങ്ങടെവീടിന്റെ തൊട്ടപ്പുറത്താ അഗനവാടിയേ തൊട്ട് ഒരു ചെവര അപ്പൊ അഗനവാടി ടീച്ചറ് ഇപ്പ വരുന്നില്ലെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. ടീച്ചർ കുറച്ച് മിട്ടായിട്ട് വന്നിട്ട്പറഞ്ഞു മോനേ ഫോ ട്ടോ എടുപ്പുണ്ട് അന്നേരം മാത്രം അങ്ങോട്ടൊന്ന് വന്ന ന്നാ മതിന്ന് പറ പിന്നെ ഉടനെ അപ്പ അങ്ങോട്ട് കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് കൊണ്ടുവന്നു ഉം അല്ല വരത്തില്ല ഉം സന്തോഷം ഇതെല്ലാം കിട്ടിയപ്പോല്ലേ സന്തോഷം ത് പറയ
ആഹ് ആഹ് അവിടെ അങ്ങവാടി പോകുന്നതിന് വഴക്കൊന്നുമില്ലേ
ഇവിടുന്ന് നമ്മള് രണ്ട് ചുവട് വെച്ചാ മതി അംഗനവാടിയിലോട്ട് അത്രക്ക് അടുത്താ ആളവടം വരെ കൊണ്ട്